ആഹ്. ഹലോ.
ഹലോ. ഹലോ ആഹ് നല്ല വിശേഷം സുഖം ത ന്നെല്ലേ.
സുഖമാണ് മക്കളൊക്കെ സ്കൂളിട്ട് വന്നോ?
ആഹ് സ്കൂള് വിട്ട് വന്ന്, കാപ്പി ചായേം ചായ കുടിച്ചോ?
ആ ചായ കുടിച്ചു ചായേം കേക്കുയെനി സാധാ കേക്ക്ട്ടോ.
ആഹ് എത്രിലൊക്കെ പഠിക്കണേ മക്കള്?
മക്കള് ഒരാള് പത്തിലാണ് ഒരാള് എട്ടിലാണ്.
ഉ ആഹ് പെൺകുട്ടികളാ ആൺകുട്ടികളാ എങ്ങനെയാ
പെൺകുട്ടികളാണ്.
പെൺകുട്ടികളാണോ ഓക്കെ ഓക്കെ അയിനിപ്പ എന്താ കൊഴപ്പം. ഏഹ്.
ചായുടിച്ചോ എത്രെല പഠിക്കണേ മക്കളൊക്കെ?
എന്റെ മക്കള് ഞാൻ ഇത്രി പ്രായുണ്ട് മോളെ എനിക്ക് അമ്പത് വയസ്സുണ്ട് എൻന്റെ മക്കളൊക്കെ വലുതായി. മൂത്തമോൻ വെൽഡറാണ്. രണ്ടാമത്തെ മോൻ ഇലക്ട്രീഷ്യൻ പ്ലംബിംഗ് മോള് മൂന്നാമത്തെയാണ് അവള് കല്യാണം കഴിഞ്ഞ ഒരു കു ട്ടിയായി. ത്താക്കിത്തിരി ഏജുള്ളാളാണ് അമ്പത് വയസായി. അവരൊക്കെ ഇവിടുണ്ട് മോളും കുട്ടിയുണ്ട് മൂത്ത മോനും ഉണ്ട് രണ്ടാമത്തെ ആള് മാത്രം വെളിയില.
ഫോണൊന്നും വിളിക്കാൻ കഴല്ല ഈച്ചാൾ ശല്യം ചെയ്യ എന്താണ് ഈച്ചകള് അറിയോ?
ഓ ഈച്ച ഞാൻ പ്പോ എന്തോ ഒരു ഈച്ച ശല്യം ഭയങ്കര ഈശ ശല്യ ഇടെപ്പന്നൊക്കെ തുട ച്ചപ്പോ ശെരിയായി നാളക്ക് വീണ്ടും അതേ പോലെ വരും തൊടച്ച് കഴിഞ്ഞ കുറശ്ശ് നേ
ഈച്ചക്കുള്ള തുടക്കണ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇട്ട് തുടച്ചാല് ഈച്ച തന്നെ വര
അല്ല അത് കുറച്ചു നേരത്തിന് വരില്ല കുറച്ചു നേരം കഴിഞ്ഞാൽ വീണ്ടും ഈച്ച വരും.
വീണ്ടും വര്യയാണ് രാത്രി ആയിട്ടുണ്ടെങ്കി കൊതുകുകള്
ആഹ് ആഹ് അതെ അതെ കൊതുവെ അവമ്മടെവന് നമ്മടെ നമ്മളടെ പരിസരം മൊത്തം കാടുപിടി കാരണം കൊതുകം തന്നെ ഉള്ളൂ
കൊതുക്കും ഒരു സുഖല്ല ഈച്ചും കൊതുവായിട്ട് മനുഷ്യരെ ശല്യം ചെയ്യന്നെ
മക്കാലല്ല മഴക്കാലം കഴിയുന്ന
നല്ല മഴ പെയ്താണ് കുത്തി ഒലിച്ചിങ്ങനെ പോവണം അപ്പോ പിന്നെ എന്താന്ന അറിയോ? ആ മുട്ടൊക്കെ ആ വെള്ളത്തിൽ ഒലിച്ചു പോത് മഴ പെയ്യുന്നുല്ല. നല്ല വിശേഷങ്ങള് നല്ല വിശേഷങ്ങളാണ്. മക്കളൊക്കെ വന്നേ ഓരൊക്കെ ചായൊക്കെ കൊടുത്തിട്ട് ഞാനിങ്ങനെ ഇവിടെ ഫ്രീ ആയി ഇങ്ങനെ ഇരിക്കായിരുന്നു
അല്ല ആ മോളുടെ ഹസ്ബൻഡോ
ഹസ്ബന്റ് ഇവിടെ നാട്ടിലുണ്ട് ഓട്ടോ ഡ്രൈവർ ആണ്
ആ ഡ്രൈവറാണോ വേറെ ആരൂല്ലേ വീട്ടില് വേറാരൂല്ലേ നിങ്ങളന്നെ ഉള്ളൂ
ആഹ് ഞങ്ങള് വീട് വേറെ താമസിച്ചു പോന്നതാണ്
ആ ആ ആ ആ ഓക്കെ ഓക്കെ ഓക്കെ പിന്നെപ്പോ എന്താ കൃഷിയൊക്കെ ഉണ്ടോ അവിടെ നി ഇടുന്ന കൃഷിയൊക്കെ ഉണ്ടോ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ പറയ് പച്ചക്കറി കൃഷികളൊക്കെ ഉണ്ടോന്ന്
ആ ഞാന് നമ്മളെ തൊടിയിലൊക്കെ ഇങ്ങനെ ആകെ പതിനാല് സെന്റ് സ്ഥലോള്ളു അ അതില് നമ്മളിങ്ങനെ കവുങ്ങ്, വായ പിന്നെ വെള്ളരിക്ക അങ്ങനെയൊക്കെ നമ്മള് ഇതായിട്ടുള്ള കുഴിച്ചിട്ടുണ്ടാക്കി നമ്മളെ വീട്ടക്ക് മാത്രേ അല്ലാതെ പൊറത്തേക്ക് വിക്കണ ഇതായിട്ടുള്ള ഇല്ല
ഓ നമുക്ക് ആവശ്യവുള്ള സധനങ്ങ
ആ ന പയറ് അങ്ങനത്തൊക്കെ ഞാനിങ്ങനെ കൃഷി ചെയ്യും
ആഹ് ആഹ് ഓക്കെ ഓക്കെ ഓക്കെ ആഹ് ആഹ് ആഹ് നമുക്ക് പിന്നെ ഇവിടെ അഞ്ചുസെന്റ് സ്ഥലത്ത് ചെറിയ വീടാണ് അതില് ചുറ്റുപാറും ഞാൻ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട് പേരക്ക, ആത്തക്ക ചാമ്പങ്ങ, മുരിങ്ങ പ്ലാവ് ഒക്കെ വെച്ചിട്ടുണ്ട്
രണ്ട് കൊല്ലം കൊണ്ട് കായ്ക്കുന്നതാണോ
എന്ത്
പ്ലാവോക്കെ ഇപ്പൊ പുതിയ ബ
ആ പ്ലാവ് ദേ കായ്ച്ച് പ്ലാ കായ്ച്ച് ചക്ക നിക്കൊണ്ട് അത് എന്ത് ചക്കേയാന്നും കൂടി നോക്കില്ലാ അങ്ങനെ വെള്ളമൊക്കെ ഇറങ്ങീട്ട് ആദ്യായി കായ്ച്ച ചക്കയാണ് ഇട്ടും കൂടി നോക്കിയില്ല അതൊക്കെ ഒരു ചെള്ള പോലെ സാധനങ്ങള് ഏ ആ ഇല്ല ഇല്ല നമ്മ നമ്മ ചെറിയൊരു തൈ മുളച്ച് വന്നതാ തൈ മുളച്ചു വന്നതാ അത് ചള്ള പോലെ ചക്ക ഇട്ടില്ല അതെന്ത് ചക്കയും കൂടി നോക്കിയില്ല ഇവിടെ ആർക്കും ചക്ക ഇഷ്ടവല്ല
റംബൂട്ടാനെ അപ്പൊ റംബൂട്ടാനെനമ്മളെ വീട്ടിലുണ്ടായ നമുക്ക് നമക്ക് പഞ്ചല്ലാതെ പറച്ച് കഴിക്കാല്ലോ പൊറത്തൂന്നൊക്കെ വാങ്ങണമെങ്കി നല്ല പൈസല്ലേ
റമ്പൂട്ടാൻ എല്ലാവർക്കും നല്ലിഷ്ടാണ് ഞ ഞാൻ തൈ വെച്ചിട്ടുണ്ട് തൈ വെക്കാൻ പറ റമ്പൂട്ടാൻ കഴിച്ചേന്റെ കുരു വലിച്ചെറി തൈ വന്നിട്ടുണ്ടാരുന്നു ഉണ്ടാവോന്ന് അറിയില്ല ഇവിടെ മാത മാതളങ്ങ ഉണ്ടായിട്ടുണ്ട്ട്ടോ മാതളങ്ങ നമ്മുടെ മാതളങ്ങയില്ലേ
മാതളം ഉണ്ടായിട്ടുണ്ടോ ഞാന് ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു അത് ഉണ്ടായിട്ടില്ല
ഞാൻ റോസകമ്പിന്റെ അടുത്തുതന്നെ വെച്ചത് കൊണ്ട് അത് വെളളയായി തന്നെ ആയിട്ട് ഒരു നാല് മാതളങ്ങ ഉണ്ടായിട്ട്ണ്ട്
ഇവിടെ ആടുണ്ടായിന്നീ ആട് കടിച്ചാ എന്താ അറിയില്ല അതിന്റെ തൈയന്നെ കാണാനില്ല
ആഹ് ആഹ് ഇത് പഞ്ചായത്തിന്റെ കമ്പ് കിട്ടീതാ കമ്പ് കിട്ടീട്ട് ഞാൻ വെച്ചതാ ചാമ്പങ്ങ ഉണ്ട് അപ്പൊ ചാമ്പങ്ങ ഒരെണ്ണം
ചാമ്പങ്ങ ഇണ്ട് സപ്പോട്ടുണ്ട് പിന്നെ അടക്കപ്പായുണ്ട് നമ്മളെ പേരക്ക ഉണ്ട് അങ്ങനത്തൊക്കെ ഉണ്ട് മാങ്ങയില്ല മാവുണ്ട് ചക്കയില്ല അക്കപ്പോ നാല് രണ്ട് കൊല്ലം കൊണ്ട് കായ്ക്കണ ചക്ക നമ്മള് ബഡിങ് ചെയ്തുണ്ടല്ലോ പെട്ടെന്ന് കായ് കഴിക്കട അത് റമ്പൂട്ടാന് അങ്ങത്തൊക്കെ ഇപ്പൊ കൊണ്ട്ന്ന് കുഴിച്ചിട്ട്
മാവില്ല മാവ് വെച്ചിട്ടുണ്ട്ട്ടോ ഇനി എപ്പ കായ്ക്കൂന്നറിയില്ല വെച്ചിട്ട്ണ്ട് മാവൊക്കെ വെച്ചിട്ടുണ്ട് കായ്ക്കണേ കായ്ക്കട്ടെ വെറേചുറ്റും മരങ്ങളാ വേറെചുറ്റും മരാ മെർജിറ്റും സമ്മർദ്ദം മരം ബിലും റോബസ്റ്റാ ഒക്കെ ഉണ്ട് റോബസ്റ്റാ ഒക്കെ കായിച്ചിട്ടുണ്ട്
ആ റോബസ്റ്റ് ഉണ്ട് പിന്നെ പഞ്ചായത്തിന്ന് കന്ന് കിട്ടീന് നമ്മളെ വായ കന്ന് കിട്ടീട്ട് ഇവിടെ ഇഷ്ടം പോലുണ്ടായിന്
അതേല്ലേ റോബസ്റ്റാ അങ്ങനെ ഉണ്ടാവലെടോ കന്ന് കന്ന് അങ്ങനെ പൊ ട്ടിമുളക്കില്ല ഒന്നോ രണ്ടോന്നോ റോബസ്റ്റാ ഉള്ളൂ കൂടുതൽ വരില്ല പക്ഷെ നേന്ത്ര കായൊക്കെ നിറയെ മാതിരിയാ അല്ല പച്ച പ ച്ച കതലിപ്പഴോല്ലേ പച്ചപ്പഴം അതിനേയാണ് റോബസ്റ്റാ പറയാ
ആ അതറിയ
ആ ആ അതിന്റെ അന്നാണ് നമ്മുടെ വീട്ടില് കായ്ച്ചിരിക്കുന്നത് ആ പൂവം പഴം പൂവൻ പഴം ആഹ് അതില് നിറയണ്ടാവും അതിൽ നിറയ പൊട്ടും പിള്ള പൊട്ടും
പിന്നെ എന്തായ അറിയോ അതിന്റെ ഉള്ളിൽ എന്തോ ഒരു കേട് വന്നാണ്ട് പിന്നെ എല്ലാം വാഴി
പോയില്ലേ ആഹ് ആഹ് മുരടിച്ചു പോയ എന്റെ റോബസ്ർക്ക് അന്ന് മുരടിച്ചച്ച് നിക്കണ്ട് അതൊന്ന് വെട്ടി വിടണം അതും മോളിക്ക് വരുന്നില്ലോഴങ്ങനെ മരടിച്ചു കൊണ്ട് നിൽക്ക് ണ്ട് ആള് ആ റോഡ് റോഡ് സൈഡ് എവിടെ ഞങ്ങളുടെ റോഡ് സൈഡ് എവി
സ്കൂളിൻ്റെ സ്കൂൾ ബസൊക്കെ പോകുമ്പോൾ അദിത്തെ ഡ്രൈവർമാർ മക്കളോട് പറയയും ങ്ങളെ വയ പോ വായക്കുല പോത്തി വെട്ടിക്കാണ്ടിട്ടന്നൊക്കെ പറിം അപ്പളെ നമ്മള് അയ്മക്കെ നോക്കണ കാരണം അത്രക്കും ഉണ്ടായിട്ടേ
ആഹ് അതാണ് എല്ലാവരും അങ്ങനെ പോകുമ്പോ കണ് കണ്ണേ കണ്ണ് കണ്ടിട്ടേ കണ്ണാറാ നമ്മള് ഈ റോഡ് സൈഡ് വണ്ടി ഇത് തന്നെല്ലേ റോഡ് സൈഡിൽ പോകുമ്പോ പോയി ഇപ്പ ചാമ്പങ്ങയും പേരക്കും എല്ലാവരും പൊടിച്ചി പോകും ചെറുനാരങ്ങ നറയെ പൊച്ചിട്ടു ചെറുാരങ്ങാ കൃഷി പോകന്ന് കുഞ്ഞ് തൈ വച്ചതാ നിറയെ പ്രാവശ്യം കായ്ച്ചു എന്ന് ഇവിടുത്തെ ഈ പ്രദേശവാസികളൊക്കെ ഇഷ്ടം പോലെ ചെറുനാരങ്ങ കൊണ്ട് പോയി ചെറുനാരങ്ങ കൊണ്ടുപോയി
അപ്പൊ ഒരു വായന്റെ കന്നും കൂടി ഇപ്പൊ ആ തൈ ഇവിടെ ഇല്ല എന്റെ വീട്ടില് കൊണ്ടുപോയിട്ടുണ്ടായിനി എന്റെ വീട്ടില് ണ്ടപ്പോ അത് ഒരുപാട് കാലം ഒരു ഉമ്മ ഒരുപാട് പ്രാവശ്യം അത് വിറ്റ് കൊല വിറ്റിട്ട് എത്രയോ പൈസ സകിട്ടി
ഞാന് ആദ്യായി കാശ്താ ആദ്യായി കാശ് എന്ക്ക് വിറ്റാണെങ്കി നല്ല കാശ് കിട്ടും ഞാൻ വിറ്റില്ല ഇവിടൊള്ള ആൾക്കാരൊക്കെ കൊണ്ട്പൊക്കോട്ടേന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൊണ്ടോയി. ഇഞിപ്രാശ്യം രണ്ടാം പ്രാശ്യം പൂത്ത് കായ് വന്നിണ്ട് ഇനി കൊടുക്കൂല ആർക്കും ഞി നമുക്ക് വലിച്ച് വെക്കാലൊ
ഇത്രങ്ങാനും വല്യ കൊലയാണ്ടാവല്. അടീലെറ്റെത്തും ഇന്ന്ട്ട് താങ്ങാ വരേ കയ്യൂല കൊല വെട്ട്ണ സമയത്ത് ഇപ്പൊ പിന്നെ അവ്ടെ വീട് പണിയൊക്കായപ്പത് പോയി. ആഹ് ഞയിട്ടത് ന്ന്. കന്ന്
ആഹ്. ആഹ്. ഇവടെ ഇവടെ ഞാനെന്ത് വെച്ചാലണ്ടാവും അതുപോലെ പേരക്ക പേരക്കീല് നെറയെണ്ടായിര്ന്ന്. എപ്പഴും പേരക്ക കായന്നെ. നമ്മള് കടയിന്ന് വാങ്ങിച്ച് കൊണ്ടന്ന് കഴിച്ച തിന്ന്ട്ട് കുരു വലിച്ചെർന്ന അയെ അതിന്ന് പൊട്ടി വന്നത ആഹ് പേരക്ക എപ്പളും കായന്നെ ഒര് രാവും പകലും കായി എപ്പഴുണ്ടാവും. മഴക്കാലത്തുണ്ടാവും. വേനൽകാലത്തുണ്ട ഇപ്രാവശ്യം മൊരടിച്ച് നികണ്ടു
ഇണ്ടായിട്ട്ല്ലലെ ഇവടെ അതെപോലെ ബട്ട്റ്ണ്ടല്ലൊ ബട്ട്റിന്റെ തയ്യ് കൊണ്ടന്ന് കുഴിച്ച് ഇട്ടിട്ട്ണ്ട് വേഗം ഇണ്ടാവ്ണത് ഇപ ഇപ്പൊക്കെ ഈ മഴ പെയ്തപ്പളെ ഒക്കെ കൊണ്ടന്ന് കുയിച്ചിട്ടിട്ട്ണ്ട് മമ്മ്ള മുറ്റത്തൊക്കെ പിന്നെ ബട്ട്റ് ഇണ്ടയ്ന് ഇവടെ ഞങ്ങളവ്ടെ താമസിച്ച തന്നെ ബട്ട്റ് വാങ്ങൊലൊ ഞമ്മള് ജ്യൂസ്സടിക്ക നോമ്പിനൊക്കെ അങ്ങനെ വാങ്ങിയത് നമ്മള് കുഴിച്ച്ട്ട്ട്ട്ണ്ടായ്ന്ന് അത് കുഴിച്ചിട്ടത് ഏഹ് മൊളച്ച് വന്ന് ഇപ്പ വല്യ മരായ്ട്ട് പഷെ അയ്മെ കായ് ഇണ്ടാവ്ണില്ല ഒന്നായിട്ടാണ്ന്നൊക്കെ പറഞ്ഞത് കേട്ട്
ഉം ഉം ഉം ഉം ഉം അതന്നെലേ. ഞമ്മക്ക് ഞമ്മക്ക് ഞാനും വെക്ക ആദ്യൊക്കെ ഞാന് ഭയങ്കര പൂച്ചെടിയ വെക്ക എറോ സാ മുല്ല അങ്ങനെ പ്പൊ ഒന്നും വെക്ക്ണില്ല ഇപ്പൊ ഉണ്ട് മുല്ലീണ്ട് കുറ്റിമുല്ലീണ്ട് നമ്മ്ടെ സാധാ സൂചിമുല്ലീണ്ട് അതും പൂത്ത് നിക്ക്ണ്ണ്ട് റോസെ ഇമ്മർത്ത്നിക്ക്ണ്ണ്ട് ആഹ് റോസന്റെ അടുത്തെന്നെ മാതളും വെച്ചിട്ട്ണ്ട് പൊ മ മറ്റെ മരങ്ങളാ വെക്ക്ണെ ചെടികളൊക്കെ വെ നിർത്തി ചെടിളൊന്നും ഇണ്ടാവ്ണില്ല അപ്പൊ ഞാൻ റോസീം, മുല്ലിം ഇണ്ട് അത് മാത്രം മതി പറഞ്ട്ട് നിർത്തി വെച്ചിരിക്ക ഫ്രണ്ട്ല്
ഞാനിവടെ ചെടികളൊക്കെ കുഴ്ച്ചിടും അപ്പൊ ഞമ്മളവ്ടെ പാർത്ത സമയത്ത് ഫുള്ള് പണികളൊന്നും കഴിഞ്ഞ്ട്ടില്ലേന് ചെടി കുഴ്ച്ച്ടും അപ്പൊന്തെങ്കിലും ഒര് പണിണ്ടാവും ജോലി വീട് പണി അപ്പൊ അതിമ്മക്കുടെ ഇടും അതിന്റെ സാധനങ്ങളൊക്കെ അയിമക്കുടെ ഇടും അത് പോവും പിന്നെ കുഴിച്ചിടും പിന്നെ എന്തേങ്കിലൊക്കെ ഒരു പണിണ്ടാവും അപ്പൊ അത് പിന്നീം പോവും ഇപ്പൊ ചെടി കുഴിച്ചിടാൻ തന്നെ മടിയാ
ഇവിടെ പിന്നെ ഇവിടെ പിന്നെ മണ്ണൊന്നുമിടല്ല കയ്യോടെ പുല്ല് പറിക്കായിരിക്കും ആഹ് ചെടിയും പറിച്ച് കളയും അവൻ തൊടങ്ങും ചെയ്ത് പറയാന് നിക്കാന് ഇത് എപ്പളും ചെടിന്റെടുത്ത് പോയ്ട്ട പുല്ല് പറിക്കാൻ ചെടി കയ്യോടെ പുഴുതു കളയാണ്
അതിണ്ട് ആ പൂവ് അത് പിന്നെ പെട്ടെന്ന അങ്ങട്ട് വളരലല്ലെ
ആഹ് ഇവർക്ക് ഇവിടെന്നും ഒന്നും വെക്കാൻ പറ്റില്ല ഇവർക്ക് ഇവർക്ക് ഫ്ളാറ്റായ് കെടക്കണം നമ്മളെല്ലാ ഇണ്ടാക്കി കായ്ക്കളെല്ലാം വന്നാ പൊ പൊട്ടിക്കാനും ആൾക്കാർക്കൊടുക്കാനും ഭയങ്കര ഉഷാറ അതിനൊക്കെ വല്യ ഉഷാറ വെച്ച്ണ്ടാക്കാ അവർക്ക് ഭയങ്കര മടിയ നമ്മള് വെച്ച്ണ്ടാക്കുമ്പൊ ചീത്ത പറയും വേണ്ട ഫ്ളാറ്റ് മതി ഫ്ളാറ്റ് മതി പറയും ഒന്ന് നെരപ്പായി കെടക്കണം വെച്ചി ണ്ടാക്കി കായയൊക്കെ വന്ന ആള് അതിനെക്കെ വലിച്ച് പൊട്ടിച്ച് എല്ലാർക്കൂം കൊടുക്കും
ഇന്റ ഹസ്ബന്റിന് ഭയങ്കര ഇഷ്ട ഒക്കെ ഇണ്ടായി കാണണതും അത് വല്യതാവണതും അയിമേൽ കായയൊക്കെ വര ഭയങ്കരഷ്ടാ
പണിയാൻ വയ്യ ആർക്കും
ഇവിടെ ചാമ്പക്കണ്ട് ആപ്പിൾ ചാമ്പക്കണ്ടല്ലൊ അത് ഇവിടെണ്ട് അത് നമ്മള അവിടെ വീടിന്റെ അടുത്തിന്ന് കൊണ്ടന്നിട്ട് കുഴി ച്ചത വല്യ മര ഒരുപാട് ചാമ്പക്ക ഉണ്ടായി എന്താറിയോ അതിൻ്റെ പൂവ് ഇങ്ങനെ നമ്മളെ മുറ്റത്ത് നെറയ്യെ ഇണ്ടാവും അടിച്ച് വാരാനൊക്കെ ഒരുപാട് പൂ വീണ് അയ്മരി പൂവൊക്കെ നെലത്ത് വീണ് കെടക്കുമ്പൊ കാണാൻ തന്നെ രസ
ഉം ഇവിടെ ഇപ്പ അങ്ങനെയില്ല ഇവിടിപ്പൊ പൂക്കളൊന്നും ഇല്ല പൂക്കള് അത്യാവശ്യം റോസാ ഉള്ള് അതും ബഡ് തൈയ് ആൾക്കാര് തരോ തരോ തരോ എന്നും ഓരൊ കമ്പ് വെട്ടി വെട്ടി കൊടുക്കും
ഞാൻ ഇവിടെ അങ്ങന റോഡ് സൈഡിൽ ഇടയിൽ എന്നും ഓരോരുത്തർ ചോദിക്കും ഒരു ദിവസം ഞാന് അവിടെ അങ്ങട്ട് തൂങ്ങി നിക്കണ കൊമ്പ് മുഴുവൻ ഞാൻ വെട്ടീട്ട് റോഡ് സൈഡിൽ ഇടാ അത് മുഴുവൻ എല്ലാരും കൊണ്ടുപോയി
ഉ ഇവിടെ ഇപ്പ കൊണ്ട് കൊടുത്തു കൊടുത്തു കൊടുത്ത് എന്റെ കുറ്റി ആയിട്ടുണ്ട് ഇനിപ്പൊ ആ കുറ്റി ഇനി എപ്പ പോകോന്നറിയില്ല ഇങ്ങന നമ്മള് ഒരുപാട് ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല നമ്മക്ക് നമ്മളെ വീട്ടിലില്ലാതെ ആവും അതാ ഇപ്പ ഇണ്ടാവാൻ പോണെ നമ്മളിങ്ങനെ കൊടുത്ത് കൊടുത്ത് കൊടുത്ത് നമ്മുക്ക് അത് മുഴുവൻ പറ്റി പോകുന്ന പറയണ
അങ്ങനെ പറയണ കേക്കാല്ലേ കൊടുത്താല്
നമുക്ക് ലാസ്റ്റ് ഉണ്ടാവില്ല എന്ന് അങ്ങനെ പറഞ്ഞ് അത് കഴിഞ്ഞപ്പോ ഞാൻ നിർത്തി കൊടുക്കല് ളപ്പൊ തുടങ്ങിട്ട് ഉണ്ട് മഴ പെയ്തപ്പോ ഒരു കമ്പ് തരോ ഒരു കമ്പ്
ആ ഓരോരുത്തർ ഇങ്ങന ചോദിച്ചു വണ്ടി നിർത്തിക്കാണ്ട് ചോദിക്കാണേ ഒരു കൊമ്പ് തരോ ഇതിന്റെ ഒരു കൊമ്പ് തരോ
നമ്മ നമ്മ നമ്മൾടെ അങ്ങനെ പോകും നമ്മുടെ അങ്ങനെയെ ഉണങ്ങിപ്പോകും നമുക്ക് കിട്ടില്ല അതാണ് അതെ നമ്മുടെ ടൈം ശരിയായിട്ടോ ആയിക്കൊണ്ട് വരുന്നു ഓക്കെ ! ദാ പത്ത് മിനിറ്റ് ആയി ഓക്കെട്ടാ ബൈ